ആഹ് ഹലോ
കേക്കണില്ലേ എന്താണ് പണിക്കാരെ സൗണ്ടാണ്
ഏഹ് ഏ വാപ്പാന്റെ സൗണ്ടാണ്
ഏഹ് വാപാണ്ടലെ
എവ്‌ടെതെറ്റെത്തികുണ് താ പകുതി അവിടന്നങ്ങട്ട്
കൃഷിനെ കുറി കൃഷിനെ കുറിചേര്ന്നല്ലോ ചർച്ച
കൃഷിനെ കുറിച്ചിട്ട് ഏത് കൃഷി കോയി കൃഷിയോ
ആഹ് ഇങ്ങള് മറ്റേ ചൈനൽ എന്താ ചേകിരിചോറൊന്തൊക്കെ ഇണ്ടാക്കല് പറഞീരുന്നു
ചെകിരിചോറ് ആ അതെ ചൈനേലാണിപ്പൊ എന്തിയ്യണത് ചകിരിച്ചോറ് കൂടുതൽ കയറ്റി പോകണത് ചകിരി അതുകൊണ്ടാണ് ഈ തേങ്ങക്കൊക്കെ ഇത്ര വെലാ ചരട്ട ഈ ചെരട്ടന്റെ ഗുണമേന്മേന്താണെന്നറിയോ അനക്ക്
എന്താണ്
ഒന്ന് മാണ്ട പ്പുളിങ്ങാക്കുരുന്റെ കുണമേന്മന്താന്നറിയോ
പുളിങ്ങാക്കൂരു പുളിങ്ങാാക്കൂരൊക്കെ അത് ഉപയോഗിക്കല് ണ്ടാ
ആ വീട്ടില് ണ്ടാവ്ണെ ഷുഗർ കുറക്കാൻ ഏറ്റവും നല്ല സാധനാണ് പുളിങ്ങാക്കുരു ഒരു കിലോ പൊളിങ്ങാാക്കുരു കൊടുത്ത ആയിറുപ്പ്യട്ടും
ആ മാർക്കറ്റ്ല് അയ്‌ന് വാങ്ങല്ണ്ട്
എന്താ വെലാന്ന് രുതിട്ട്
ഏ അല്ല നമ്മളിപ്പോ കോടക്കെ ചന്തേലൊക്കെ കൊണ്ട കൊടുത്ത പൈസട്ടോ
ഞമ്മളിവിടെ കിട്ടും അതായത് എല്ലാടത്തുംന്നുംപ്പോ ഇവിടെ പുളിങ്ങാക്കുരു വാങ്ങണില്ലാ പക്ഷെ ശെ പുളിങ്ങാക്കുര്ന് നല്ല വെലെ ഒന്നും വേണ്ട പുളിങ്ങാക്കുര് മാത്രം പേക്കെയ്ത്ങ്ങാ ആമ സോണിൽ വിറ്റൊക്കെ വാങ്ങ ഇഷ്ട്ടമ്പോലെ ആൾക്കാര്ണ്ട്
അതിപ്പോ എന്താണ് എങ്ങനെണ് അയ്‌ന്റെ ഉപകാരം വെരണ്
അത് തിളപ്പിച്ചങ്ങാണ്ട് എന്തിയ്യാണ് അതിന്റെ വെള്ളം കുടിക്ക അതേപോലെ അയ്ന്റെ പൗഡർ പുളിങാക്കുരുന്റെ പൗഡർ കിട്ടോലോ
പുളിങാക്കുരുന്റെ പൌഡറോ ഏഹ്
ആ ഈത്തപയക്കൂരുല്ലേ
ആ ഈത്തപ്പയക്കുരു ഈത്തപ്പയക്കുരു
ഈത്തപ്പയക്കുരു കൊട് കോഫി പൗഡർ അതാര കണ്ടുപിടിച്ചത് വയനാട്ടാരനാ കണ്ടുപിടിച്ചത്
ഏ
പിന്നെ ന്താ ബിസിനസിപടെ ആഭാരാണ്
അങ്ങനെകൊറേ സാ
സാധ്യതകൾ സാധ്യതകളുണ്ട് പക്ഷെ ആൾക്കാർക്ക് മെനക്കെടാൻ വെജ്ജ
ഉം
അതാണ് അയ്ന്റെ സാരം
കറക്റ്റ് കണക്കതാണ് ആൾക്കാർക്ക് മെനക്കെടാൻ വെയ്യാത്തതാണ് അയ്ന്റെ കറക്റ്റ് റീസൻ നല്ല രീതിൽ മെനക്കെടയാണെങ്കില് എന്റെ ഒരു ഡ്രീം പ്രൊജക്ട്റ്റെർന്നു അത് നടന്നില്ലടാ അതിന്റെ ഇടൽ ഒരാളി നമ്മളെ ചാമ്പി
എന്ത് പ്രൊജക്ട് എന്തായിരുന്നു
ഇപ്പൊ കടണ്ട് പ്രൊജക്റ്റ് ഉം ഉം
അയ്യോ
ഇതൊക്കൊരു ത്രില്ലല്ലേ പ്രൊജക്റ്റ് ജാ
ചക്കെ
ഉം
ചക്കമ്മെന്താ
യെസ്
ചക്ക നമ്മുടെ ഇന്ത്യൽ ചക്ക പോപ്പുലർ ആയിട്ട് കിട്ടുന്ന സ്ഥലം ആസമാണ്
ആസമോ ഏഹ്
ആഹ ആസാമിലിള്ള ഇത്ര ചി ചക്ക ഇന്ത്യയില് എവിടെയില്ല
ഏഹ് ഞാൻ ഇവിടെ ബംഗാളിലാണ് ഇപ്പൊ ഇള്ളത് ചക്ക ദിവസം കഴിഞ്ഞ അവിടെങ്ങനെ കൊൽക്കത്ത സ്റ്റേഷന്റെ പുറത്തൊക്കെ കാണാ ചക്ക ഞാൻ വിചാരിച്ച് ഞാമ്മളെ കേരളത്തിന്ന് വരുന്നതാണ്ന്ന് ഇവിടെ കാണലില്ല ബംഗാളിൽ കാണലില്ല അപ്പൊ ആസാമന്ന് ഇറക്കണാവുലേ
ആസാംന്ന് എറക്ക്ണതാവും കാരണം എന്താ വെച്ചാല് ചക്കന്റെ ഹെഡ് വരുന്നത് ആസം ആണ്
ഏഹ്
ഉം നമ്മൾ കെരുത്യേത് കേരള ആണെന്നാണ് പക്ഷെ കേരളമല്ല യയാഥാർത്ഥത്തില്ൽ
അഹ മല്ലേ
ആസമിലിള്ള അത്ര ചക്ക വേറെ എവിടേം ഇന്ത്യയിൽ കിട്ടൂല
അത ഇങ്ങളെ ഇത് എന്തെനു ഇങ്ങളെ ഡ്രീം പ്രൊജക്ട് എങ്ങനെന്നു അതിന്റെ സാധ്യതകൾ
നമുക്ക് ആളുകളുടെ ഹെൽത്ത് സംരക്ഷിക്ക ക്കാൻ പറ്റിയ ഒരേ ഒരു സാധനമാണ് ചക്ക സീറോ വേസ്റ്റേജ് ഉള്ള പ്രൊഡക്റ്റ്ണ്
സീറോ വേസ്റ്റേജ് പറയുമ്പോ കുരു ഉപയോഗിക്കും അയിന്റെ ചൊള ഉപയോഗിക്കും വേറെ ട്ട് ഇത് എന്താ വേറെന്താെ പിന്നെ പ
മടലു ഉപയോഗിക്കും ചൗണി ഉപയോഗിക്കും മടലേറ്റ് പാൽപ്പൊടി ഉണ്ടാക്കാ
പാൽപൊട്യ ഇ ഇതൊക്കെ ഇള്ളെന്നെ ഏണോ ചക്കന്റെ മടല് വെച്ച് പാൽപൊടിയോ ഏഹ് ഏഹ് ഒതന്റിക് സാധനൊ എങ്ങനെ
അതെ അതായത് ഒരു കുട്ടി
ഉം ഉം ഉം
അയിന് കിട്ടുന്ന അമ്മയുടെ പാലാണ് അതിന്റെ ഏറ്റവും വിറ്റാമിൻ അല്ലെ
ആഹ ആഹ്
അത്രയും നല്ല സാധനം ചക്കയിന്ന് കൊടുക്കാൻ പറ്റും
ഏഹ് അപ്പൊ അയിന്റെ പ്രൊസസിംങ്ങും ഇതൊക്കെ എങ്ങനെ
അതൊന്നും പറഞ്ഞ് തെരില്ല അതൊക്കെ നമ്മള ബിസിനസ് സീക്രട്ടസ് ആണ്
അത് ഇങ്ങളെ ഐഡിയ ആണല്ലോലെ സോറി സോറി
ഏ എന്നല
അല്ല ഇന്റെ ഐഡിയൊന്നല്ല പക്ഷെ നമ്മളിവിടെ പൊതുവെ ഈ സാധനം ഏകദേശം
പതിനായിരം ടെണ്ണെങ്കിലും പതിനായിരം ആവൂലാ ഇരുപതിനായിരോ മുപ്പതിനായിരോ ടണ്ണ് സാധനം ചക്ക കേരളത്തിന്ന് മാത്രം കെയറ്റി അയക്കുന്നുണ്ട്
ഈ ആവശ്യത്തിന് വേണ്ടിട്ടോ
ആഹ് പക്ഷെ ഈ സാധനങ്ങളൊക്കെ മെയ്ക്ക് ചെയ്യുന്നത് ശരിക്ക് അതർ കൺട്രീസിൽ മാത്രമാണ് നമ്മളെവിടന്ന് ച്ച ചക്കഇജ് വെറുതെ ചക്ക വിറ്റ്ഓയ് ച്ചാ തന്നെ അനക്കെന്തണ്ട് കോടിശ്വരൻ ആവാൻപറ്റും
ഓഹ് അപ്പൊനാ ഇണ്ടാക്കാൻനി ക്കാണെങ്കിഎത്ര കിട്ടൂല്ലേ
ആഹ് ചക്കന്റെ മാത്രം തോട്ടങ്ങളൊക്കെ ഇണ്ടാക്കണണ്ടല്ലോ ഇപ്പൊ ആൾക്കാര്
ഞ്ഞെഹ്
ഇര്വത് നാല് മാസം അല്ല ഇരുപത്നാലല്ലാ സോറി പന്ത്രണ്ട് മാസോം
ആഹ് പന്ത്രണ്ട് മാസ കൊണ്ടോ
ആഹ് പ്ലാവ്ള്ണ്ട് എല്ലാ മാസോം കായ്ച്ചും നമ്മള നമ്മ ളെ നാട്ടിലൊക്കെ സീസൺല്ലല്ലെ കായ് ച്ചള്ളൂ
ആഹ്
അങ്ങനെ എല്ലാ മാസോം കായ്ക്കുന്ന പ്ലാവ്ണ്ട്
അപ്പൊആങ്ങന അയ്നൻസരിച്ച് വേറെ വെറൈറ്റി എങ്ങനെ ഹൈബ്രിഡ് യിട്ടുള്ള വിത്തോളാണോ എങ്ങനെ
അതിന്റെക്കെപ്പ ഈ ബെഡ് തയ്യാളാവും കാ യ് ക്കണ അങ്ങനെ കായ്ക്കണതക്കെ
ഉം ഉം ഉം പ്പ അയന്ആൻസരിച് ല്ല പരിപാടിന്നെ വേണ്ടേര്ല്ലെ
ആഹ് അയ്ന്റത് അയിന്സരിച്ചുള്ള പരിപാലനങ്ങള് വേണ്ടി
ഉം
അങ്ങന പേര്പാടി അടിപൊളി പെര്വാടി ആണ്
അല്ല ന്നിട്ട് ഇങ്ങളത്പ്പ ഇങ്ങനെ പാളി പോകാൻ കാരണം
ഇത് ഏകദേശംപത്ത്ഇര്പത് ലക്ഷം ഉർ പ്യന്റെ പര് വാടിആണ്
ഉം
ന്ന തിന് മുമ്പ് കൊറച്ച് പര്വാടിയള് ചെയ്തിര്ന്നു
ഉം
പ്പൊ നാലഞ്ച് കൊല്ലാ യിട്ട് നമ്മളെ കൂടെണ്ടായിര് ന്ന ഒര് ച്ച ങ്ങാ യി നമ്മളെ പൈസട്ടൊക്കെ പാടെ ഓന്ണ്ട് പോയി കച്ചോടത്തിന് കൊട്ത്ത പയ്സക്ക് അപ്പോരു സുഖണ്ടാവൂലേ
കട ന്ന ള്ഞ്ഞോ
ച്ച്
ആദ്യത്തെര് ആറ് മാസം ഭയങ്കരടി
ഏഹ് എത്രവ് എത്രക്കൊണ്ട് ഒരു കോടില്ലെ
ആഹ് ഒന്നേ പോയന്റ് എട്ട്
ന്നല്ല സഭവ കൊണ്ട് അയ് മുപ്
ഉം അതോ അണക്ക് തരാള്ളരു അഡ്വൈസ് ന്നാല് ലോകത്ത് ആരേം വിശ്വസിക്കരുത്
ഉം
പൈസന്റെ കാര്യത്തില് വാപ്പനീം മ്മനീം വരെ നമ്പര്ത്. ഒന്നുണ്ടായിട്ട് പറല്ല നമ്മക്ക് അനുഭവങ്ങളൊന്നു ല്ല പഷേ പൈസമ്മേ എന്ത് യ്യും
ഉം
എല്ലാരും തെക്കും
അടെ വേറെ കളിയണല്ലേ
അവ്ടെ വേറെ കളിണ് ഞമ്മള് കര്തു ന്ത് നമ്മളെ ജഗാണ് ചന്ത്‌യാണ്ക്കെ പക്ഷേ സംതി നടക്കൂല ചങ്കൊന്നും ആവൂല അതാ പോയിയ മാറിന്നട്ടെ-
ഉ അല്ലാ പിന്നേ വേറെന്തോ ചോ- വിചാരിച്ചോല്ലാ അപ്പൊ ആ ബജറ്റ് പിന്നെ നടന്നീലല്ലേ-
ആ പ്രൊജക്ട് മ്മള് പെന്റിങ്ങില് വെച്ചേക്ക കമ്പനിക്കെ രജിസ്റ്റർ ചെയ്തീന്നു ഇപ്പ കമ്പനി പൂട്ടണെങ്കി പൈസ വേണം.
ഓ അതൂണ്ടോ-
കമ്പനി തൊടങ്ങാനെളുപ്പാ-
അപ്പോ പൂട്ടില്ലെങ്കില് ഇനിപ്പോ അയ്ന്റെ അയ്ന്റെ- പൂട്ടിടാണ്ട- ഇനിപ്പോ അയ്ന് വേറെ സലന്തെലും തരുവോ? ഔ അതുണ്ടല്ലേ ഉം..
ഒരു രൂപ പോലും ഒരു പ്രൊഡക്റ്റ് പോലും ഇറക്കാണ്ടന്നെ നമ്മളെന്തെ ഒരു മാസം- ആവറേജൊരു- എന്താ ഈ മറ്റേ ഫീ മറിച്ചേ ഫീ റന്നങ്ങാണ്ട് കൊറേ ഫീ കൊടുക്കണം.
ആഹ് ആഹ് ആഹ്..
അത് നമ്മളെന്തെയ്തു മെല്ലെ കട്ട്യ്തു.
ഉം നമ്മളെ നാടാണ്. അങ്ങനത്തൊരു നാടൂല്ലെ
നമ്മടെ നാട് മൊടക്കാനും പറ്റും നമ്മളിത്ണ്ടാക്കിയാലുള്ള പ്ര ശ്നെന്താറിയൊ നോക്ക്കൂലി മറ്റേ കൂലി ഈ കൂലിയക്കെ കൊടുക്കണേ.
ആഹ്..
പക്ഷെ ഓപ്ഷന്ണ്ട്ട്ടോ. ഈ സാധനം ഞാനിന്ന് വേറെയൊര് സലത്ത് ചെന്നപ്പോ അവതരിപ്പിക്കാൻ പറ്റി.
എങ്ങനെ
മൊളക് പൊട്ടി കേട്ട്ക്കണോ മൊളക് പൊട്ടി
മൊളക്-
മൊളക് പെട്ടിന്നറഞ്ഞാര് ബ്രാൻഡ് കേട്ട്ക്കണോ-
മൊളക് പെട്ടിയോ ഇല്ല്യ. എ എന്തില് എന്ത് സമ്മന്തി ആയിട്ടുള്ളാ-
മൊളക് ബ്രൈറ്റ്ല് മറ്റേ ഏലക്കാക്കിട്ട്.
ഏ ങ്ങനെ തിന്റെ പലവ്ജ്ഞാനം ഉം അവര്-
ഈപ്പോങ്ങനത്തെ സാനങ്ങള്-
ഉം.
ലോകത്തിവലൊന്നൊല്ലല്ലൊ ആദ്യായിട്ടെറക്കണത് ലോകത്തേതോ കാലം മുതലുള്ള പക്ഷെ ഇതിന്റെ ബ്രാൻഡ്- ഡിംഗിവര് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തു.
എങ്ങനെ?
അവര് കൊറെ വാക്കിങ്ങും അതേപോലെ ഗോവ- അതുപോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ഉള്ള കൊറേ സ്പീച്ചുകളും- പിന്നെ സ്റ്റാർട്ടപ്പിന് വേണ്ടീട്ടുള്ള കൊറേ ആളുകൾക്കുള്ള- പ്രസന്റേഷൻസും കാര്യങ്ങളൊക്കെ ഇവരെ ബിസിനസിനെ ഇവരെന്തെയ്തു മറ്റുള്ളവരിലൂടെ പ്രമോട്ട് ചെയ്തു.
ആഹ് ആഹ് ആഹ് ആഹ്
ഇള്ള സിസ്റ്റം വെച്ചിട്ട് ഓലെന്തെയ്തു കേരള സർക്കാരില് ഈ പരുപാടിനെകുറിച്ച് അവതരിപ്പിച്ചു.
ഉം.
ചെർക്കാര് ഇത് കണ്ട് ഇംപ്രഷനായി.
ഉം.
ബിസിനസ് ചെയ്യാൻ വാണ്ടിയിട്ട് ഇവർക്ക് കേരള സർക്കാർ എത്തറ ഉർപ്യ കൊടുത്തുന്ന് അറിയോ?
എത്രേ
മുപ്പത് ലക്ഷം കൊടുത്തു.
ഔ അത് കളികള് കളിക്കണല്ലേ?
ചെയ്യാനും കളികള്ന്ന് പർഞയിഞ്ഞാ ഈ പൈസ പൊട്ടിയാ തിരിച്ചു കൊടുക്കണ്ടേ? ബിസിനസ്സ് പൊട്ടിയാലും ഈ പൈസ തിരിച്ചു കൊടുക്കണ്ട. ലോണൊന്നു അല്ല.
ആഹ് സർക്കാരിന്റെ വക ഒരു പ്രചോദനം
ബോണസ് ആ അങ്ങനെഏകദേശം സ്റ്റാർട്ടപ്പ് മിഷൻന്ന്പറയുന്ന പദ്ധതി ഇവിടെ ഏകദേശം രണ്ടായിരം കോടി രൂപകളും കൊടുത്തിട്ടുണ്ട്.
ഏ ഇവിടെ പുതിയ
അറിയുന്നവർ അറിയും. അറിയാത്തവർ അറിയില്ല. അല്ലാ ഇതൊക്കെ എന്നോ ഉള്ളതാണ്.
ഏ എന്നോഉള്ളതാ
ഉം നമ്മള അറിയണില്ലാന്നേ ഉള്ളു. ഞാനും അറിഞ്ഞിരുന്നില്ല. ഞാനൊക്കെ പിന്നെ കൊറെ ഈ ബിസിനസ്സ് ക്ലബ്ബുകളിലൊക്കെ പോയിറ്റ് ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റന്റ് ചെയ്യുമ്പോ അവിടെ നമ്മുക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടും.
ആഹ് നമ്മടെ ഉള്ളില് സാധനംണ്ട്. ണ്ടങ്കി ആഹ് ആഹ് ആഹ്